ഹലോ ആ ചേച്ചി
ആ എന്തൊക്കെയുണ്ട്
ഉം എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ആ ഇവിടെ സുഖമാണ് മഴ മാറി പിന്നെ അവിടെ ഊണ് ഏ ആഹാരൊക്കഴിച്ചോ ഹലോ ഹലോ ഹലോ
ക്ക്ന്ന്ണ്ട് ഹലോ ചേച്ചി കേൾക്ക് ഏയ് ഇപ്പൊ കേൾക്കാവോ
ആ ഇപ്പൊ കേൾക്കാ
ആ ആ പറഞ്ഞോ എന്തായി മഴയുണ്ടോ അവിടെ ഇവിടെ മഴ പെയ്തോണ്ടേ രിക്ക
മഴയായിട്ടായിരിക്കു ടാ കാല് വേദന കാലിനൊക്കെ ഭയങ്കര വേദന തണുപ്പ് അപ്പൊ ഞാനീ യോഗയുടെ ക്ലാസൊക്കെ കണ്ടൊണ്ടിരുന്നെത്
അതെ അതെ ആ യോഗെ പ്പോ നമുക്ക് ശരീര പ്പൊ ഉറക്കക്കുറവിനൊക്കെ യോഗ നല്ലതല്ലേ അതിന്റെയൊക്കെ മുദ്രകളൊക്കെ ഒണ്ടല്ലോ
ഉം ഉം ഉം
ആ അപ്പൊ ഈ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടാനും മാനസിക സമ്മർദ്ദം ആ കുറയ്ക്കാനൊക്കെ ആത്മവിശ്വാസൊക്കെ വർധിപ്പിക്കാൻ യോഗ നല്ലതല്ലേ
ഉം അതെ അതെ അതെ നമുക്ക് ശാരീരികമായിട്ടൊന്ന് അത ഒന്ന്
അതെ അതെ
ചെയ്യാനും പറ്റിയൊരു ഇതാണ് യോഗന്ന് പറയുന്നത്
അതെ അതെ ഇപ്പൊ ലോകമെമ്പാടും ഒണ്ടല്ലോ സ്കൂളൊക്കെ സ്കൂളിലും പിന്നെ അത് മാത്രല്ലടാ ഞാന് ആ ഞാനാണെങ്കിലേ ഇപ്പം കാലുവേദന ആയതോണ്ട് ഈ ഫേസ്ബുക്കിനകത്തൊക്കെ നോക്കിയപ്പോണ്ട് ഒരു ക്ലാസ്സ് കണ്ട് കെട്ടോ പ്പൊ ഞാനതിന്റെ വാട്സപ്പ് നമ്പര് വെച്ച് അതിനകത്ത് കേറിയായിരുന്നു ഇപ്പൊ രണ്ട് പ്രാശ്യം കേറി അപ്പൊ എ ഏഴരയ്ക്ക് ക്ലാസ് ലിങ്കിട്ട് കഴിഞ്ഞാ പത്തരയാവും തീരാന് അപ്പൊ ഞാൻ രണ്ടു ദിവസം കേറി നല്ലൊരു ക്ലാസ്സായിരുന്നു നമുക്കിപ്പോ നടുവേദന ആയാൽപ്പോലും അതിന് മുദ്രകള് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഷുഗർ ആ പിന്നെ ഉറക്കക്കുറവ് അങ്ങനെ കൊറേ മുദ്രകളൊ പറഞ്ഞു തന്ന് അതുകൊണ്ട് നമുക്ക് മനസിലായി നമ്മുടെ വെരളുകൾ ഏതൊക്കെയാണന്ന് തള്ളവരൾന്ന് പറയുന്ന അഗ്നിയാന്നും ചൂണ്ടു വെ രള് വ മൂതിര വെല്ല് ഭൂമി ചെറ് വില്ല് അങ്ങനെ അറിയാവോ ഇത് ഒക്കെ ഒണ്ടോ യോഗ
ഉണ്ട് നമുക്ക് ഈ സമയം എല്ലായ്പ്പോഴും യോഗാന്ന് നമുക്ക് മോർണിംഗായിട്ട് ചെയ്യുന്നൊരു അതി രാവിലെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ യോഗാന്ന് പറയുന്നത് അതിന്റെ ആ ഒരു കിട്ടണെങ്കി സൂര്യ നമസ്കാരം തൊട്ട് അത് പറയാനല്ല അഗ്നീ ക്ക് രാവി ഞാനുള്ള ഒരു സമയം കിട്ടത്തില്ല ചേച്ചി സമയത്തിന് പിന്നെ ഇനി അതൊക്കെനിക്കാൻ മടിയാ അതാ
ഹ് ഹ് ലുവേദനയൊക്കെയുള്ള യോഗയ അവര് പറഞ്ഞു തന്ന് അക്കെ ചെയ്തോണ്ടിരിക്കുവാ ആ ന്നാലും ഇല്ല നമ്മെപ്പ
ഉം
അമക്ക് കിട്ടുന്ന സമയം നമ്മള് യ്യും ഉം ആ പിന്നെ ഈ അഗ്നിമുദ്രേന്ന് പറയുന്നത് ഈ മോതിരവെരല് മടക്കെ ട്ട് അതിന്റഗ്രം തള്ളവിരലോട് ചേർത്ത് പിടിച്ചോണ്ട് ചെയ്യുന്നത്
അതാണ് അഗ്നിമുദ്ര അങ്ങനെ ചെയ്താലെന്ത് പറ്റും
അങ്ങനെ ചെയ്താല് നമക്ക് ഈ ഏ ഈ നടുവേദനക്കെ ക്കെ ഇച്ചിരി ശരീരം വേദനക്കെക്കെ ഇച്ചിരി കൊറയും ഒരു മാനസികവായിട്ടൊള്ളയൊരു ആ മനസ്സിനെക്കെ നല്ലൊരുണർവും ഒക്കെ കിട്ടും ഉം കൊറച്ചുനേരവങ്ങനെ പത്തോ ഇരുപതോ മിനിറ്റ് ട്ടോക്കെ അമ്മള് ഇരിക്കണം ആ അതെയതെ
ആ എന്താണേച്ചി
വായുമുദ്ര പിന്നെ ശാന്തമുദ്ര
എ
പിന്നെ കുട്ടികൾക്കെക്കെ ജലദോഷോം ചൊമേയൊക്കെ ഒണ്ടെങ്കിലേ സൂര്യമുദ്ര അങ്ങനൊരു മുദ്രയുണ്ട് അത് പിന്നെ ഭക്ഷണത്തിന് മുൻപ് മൂന്നോ അഞ്ചോ മിനിട്ടൊക്കെ ചെയ്യണം
ഭക്ഷണത്തിന് മുമ്പ്
അതെയതെയതെ ഉം
അ അതന്നെ കൈകൊണ്ട് തന്നെയാണൊത്
ആ അതും കൈകൊണ്ട് തന്നെ അപ്പൊ സൂര്യമുദ്രേന്ന് തള്ള വെരളും ഈ ചൂണ്ട് വെരളുംകുടെ ആഗ്രത്തില്ങ്ങനെ പിടിച്ചോണ്ട് മറ്റെ മൂന്ന് വെര ളും നൂത്ത് പിടിച്ചോണ്ട് അങ്ങനെയെക്കെ അ അതുകൊണ്ട് കൊറെ ക്ലാസ്സുകളൊക്കെ കേട്ടടെ
അഹാ അ അതെ പിള്ളേർക്കാണെങ്കിലു ഒരു പെട്ടെന്നൊരു തലവേദന അങ്ങനൊന്ന് പിടിച്ചാമതീന്ന് പറഞ്ഞാമതി
ആ അതെ തലവേദനക്കു അതെ തലവേദനക്കെക്കെ ഒണ്ടടോ നമ്മള് വെക്കും ഇതൊക്കെ ചുമ്മാതായിരിക്കുന്ന് ട്ടോ പക്ഷെ ഒരുപാട് പേർക്ക് ഇത് മാറിയതിന്റെ അനുഭവം പങ്ക് വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടപ്പോ ഞാൻ വിയാരിച്ചു നമ്മക്ക് മാറാത്തോ ണ്ടായിര് നമ്മൾ ചെയ്യുന്നില്ല ല്ലല്ലോ അവരൊക്കെ ഇതേന്ന് പറഞ് ഇരുന്ന് ചെയ്യുന്നവരാ അതോ ഇവിടെങ്ങും ഉള്ള രല്ല അങ് പിന്നെ വെളി നാട്ടി കിടക്കുന്ന ആൾക്കാര് ഇതിനകത്ത് കൂടുത ലു ഉള്ളത്
ഉം അത് ശെരിയ നമ്മക്ക് അല്ലെങ്കിൽ നമ്മടെ ഇവിട്ത്തെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മക്ക് അതിനോടോരുത് ണ്ടാവൂല പക്ഷെ അത് പോറമ് ത്തള്ളവർക്ക് അതിനോട് ഭയങ്കര കാര്യയിരിക്കും നമുക്കിവിടെ സ്ഥലങ്ങളണെലും അങ്ങനെയല്ലേ നമ്മള അടുത്ത സ്ഥലത്ത് നമ്മ പോയിട്ടുണ്ടാവൂല പക്ഷെ എന്തോര് പേരായിരിക്കും പുറത്ത്ന്ന് വന്ന്ന്നോ അത് കാണാൻ വരുന്നത്
അതെ അതെ ആണ് അ ക്ലാസിനകത് അവരൊക്കെ ഇരിക്കുന്ന കണ്ടാലോ ഇന്നട്ട് അവര് അനുഭവങ്ങൾ പറയുന്ന് അവർക്ക് ക്കെല്ലാം പോസിറ്റീവ് എനർജി ഉം നല്ലൊരു ക്ലാസായിരുന്ന് കേട്ടോ യോഗേടെ ആ ഒരിത് പിന്നെ അതിനുള്ള ബുക്ക് ക്ക് എറങ്ങുന്നഡാ ബുക്ക് പ്പോ ആ ബുക്കിന് മുന്നൂറ്റ നൂറ്റി തൊണ്ണൂറ്റൊൻമ്പത് രുഅ അത് വാങ്ങിക്കുന്നവർക്ക് ഏത് യോഗയും ചെയ്യ അതിനകത്തുണ്ട് മൊത്ത കാര്യം
എല്ലാ കാര്യങ്ങളും അത് എഴുതിട്ടുണ്ട്.
എല്ലാ കാര്യങ്ങളും എല്ലാ മുദ്രകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. ഉം പുറത്തുള്ളവർക്ക് ആ പുറത്തുള്ളവർക്കും അതുപോലെ ഡെലിവറി ഉണ്ട്. ബുക്കെയ് കൊടുക്കുന്ന് ഉം അതെ അവിടൊക്കെ ണ്ടോ ഇങ്ങനെ വല്ലോം?
ഏ ഇല്ല ഇല്ല എ മിക്കയിടുത്തും ക്ലാസുകളുണ്ട്. പക്ഷെ നമുക്ക് ടൈമിങ് പ്രശ്നം നമുക്ക്. എല്ലാത്തിനും ഉം നമ്മുക്ക് ഒരു ടൈം ആ ന ഓയ് നമുക്ക് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ കഴിഞ്ഞിട്ടേണോല്ലോ അല്ലെങ്കി അയിനെ മുമ്പ് മുമ്പാണെങ്കിൽ ഇതുങ്ങള പിള്ളേരുടെ കാര്യങ്ങള് ഇതാ സെറ്റ് ഒന്നു ക ഒതുക്കി വെച്ച് അവർക്ക് പോകേണ്ടതൊക്കെ ചെയ്തിട്ട് വേണോല്ലോ നമുക്ക് ഇതിന് നടക്കാനായിട്ട്. അപ്പം രാവിലെ നമുക്ക് അത് ഒരു പ്രശ്ന നായ്ട്ട് വരും വൈകുന്നേരം ആണെങ്കി
അതെ ഹലോ
ഈവനിംഗ് ക്ലാസ് ഒക്കെ നോക്കണം. ചേച്ചി പറഞ്ഞ പോലെ.
അതെ ശരിയാ.
ഉം അതാണെങ്കി നമുക്ക് ഇരുക്ക് പിള്ളേരൊള്ളപ്പ ഇപ്പൊ ടൈം പറ്റൂലന്നെ അത് അവര് പുറത്തേക്ക് പോണം അല്ലെങ്കിൽ ട്യൂഷന് പോകാൻ ടൈമിലൊക്കെ നമുക്ക് അത് പറ്റത്തെള്ളു. അതുങ്ങളെ നി നിർത്തി ചെയ്യാനും പറ്റത്തില്ല അതാണ് പ്രശ്നം ബുദ്ധിമുട്ട് ട്ടായിട്ട് വരും.
അതെ അതെ
ഉം
പിന്നെ എനിക്ക് ഈ മെയിനായിട്ടുള്ള പ്രശ്നം ഈ ഉറക്കക്കുറവുണ്ടടേ.
ആ അത് എന്തേ?
എനിക്കറിത്തില്ല ഈ കാലുവേദന കൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഉറക്കക്കുറവ് വരുന്നത്. അപ്പൊ അതിനുള്ള മുദ്രയും പറഞ്ഞു തന്നിട്ടുണ്ട് ധ്യാൻ മുദ്ര. എന്റെ ഞാൻ ചെയ് അതെ അതെ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മൾ അത് സ്ഥിരവായിട്ട് ഇതിന്റെ കൂടെ നിക്കണോടാ.
ആ എങ്ങനെയുണ്ട് ഇപ്പൊ ചെയ്തിട്ട് വലിയ കുറവും തോന്നുന്നുണ്ടോ ചേച്ചിക്ക്?
ആ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുഴപ്പവില്ല ഉറങ്ങാൻ പറ്റുന്നുണ്ട്.
ഉം ഉം
ഉം ഇതിനേനു ചെല്ലി ആ അതെ അതെ ഇച്ചരി ഒരു പുരോഗമനം ഉണ്ട് അങ്ങനെ ഓ ഓരോ മുദ്രകളും ഇതിനകത്തുണ്ട് നമ്മളൊന്നും കൂടെ നിക്കാങ്കിൽ ചിലപ്പോ നമ്മള് അവർ അനുഭവങ്ങള് പങ്ക് വെക്കാനായിട്ട് നമുക്കും പറ്റുമായിരിക്കാം.
അതെ അതെ അതെ നമ്മൾ ശ്രമിച്ചാ നമുക്ക് പറ്റാത്തത് ഒന്നുമില്ല ചേ
അതെ അതെ അതെ അതെ അവര് തന്നെ അനുഭവങ്ങളിൽ പറയുന്നത് ഞങ്ങൾക്ക് പറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റാത്തെന്ന്. അതെ അതെ അതാണ്.
അതെ എല്ലാം ശരിയാവും.
അതെ പിന്നെ ഈ മസില് പൊകച്ചിലുണ്ടല്ലോടാ അതുണ്ടോ? മസിലിന്റെ? ആ അതെ അതെ
ഇപ്പത്തേക്കൊ ഒന്നും വലിയതായിട്ട് വന്നിട്ടില്ല ഇനി പറയാൻ പറ്റൂല്ലോ ഓരോ അത്ര ഓരോ സമയത്തിനു ഓരോന്നും വന്നല്ലേ.
എനിക്കാണേക്കില് ഈ ഡിസ്ക്കിന്റെ ഈ കമ്ബ്ലൈൻഡ് ഉള്ളത് കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ വരുന്നത്
ആയിരിക്കാം ആ ഒന്നിന്ഒന്ന് പുറമേണ്ടാവന്ന്പറയണ പോലെകാര്യങ്ങള് ഉം
ആഹ അതെഅതെ ആ ഇപ്പൊ ഞാനാത്പോലെ ആ ഇച്ചിരിനേരം ല്ലെ ഗ്രില്ലയിലൊക്കെപിടി ച്ച് ഇങ്ങനെകാല് ഉപ്പൂറ്റി ഹോൾഡ്ങ്ങനെ പിടിച്ച് നിർത്തിക്കൊണ്ട്കുറേ നേരോക്കെങ്ങനെ മസഇങ്ങനെ എക്സൈസോക്കെ ചെയ്ത് ഇച്ചിരികൊറവ്ണ്ട് എപ്പോ ആ മസിൽ പോച്ചിൽ അങ്ങനെഇല്ല
നമ്മുടെകാലില് എല്ലാ ജോയിന്റും ഒന്ന്അനങ്ങി കഴി ഞ്ഞ് ആദ്യം ഒരുവേദനണ്ടാങ്കിൽഅത് കുറഞ്ഞ്കുറഞ്ഞേവരത്തെള്ളൂ എന്ന്പറഞ്ഞ് കേക്കാറുണ്ട് എന്നാലപ്പൊ സെറ്റ്ആവാത്തുള്ളൂ ആദ്യംമൂന്നാമത്തെകാര്യം ജിമ്മിനും പോകക്ക്മിട്ടവരും പോകുമ്പോഴത്തേക്കുംആദ്യത്തെ വേദ അതിനുംയ്യോ ഇതനിക്ക്പറ്റത്തില്ല വേദനസഹിക്കാൻപറ്റില്ല നിർത്തും പക്ഷെനിർത്തരുത് അതമ്മുടെ ശരീരത്തെപിടിക്കുന്നതാ ആഹാ ചെയ്യുന്നത് നമ്മൾ ശരീരത്ത് എഫക്ട് ചെയ്യണതിന്റെ ഫലമാണ് വേദന അ ചെയ്ത് ചെയത് ആ വേദനഉണ്ടാവാ ത്തില്ല എന്നാഅത് മനസ്സിലാക്കൂല ഉം
ശ്രമിക്കുന്നൂല്ല ജിമ്മന്ന്ക്കെ പറയ്ണനമ്മളണ്ട്പോവും പേടിയളോ ഇപ്പമിക്കടുത്ത് ഉള്ളആൾക്കാരെല്ലാം ജിമ്മ്, യോഗ അങ്ങനെഎല്ലാകാര്യങ്ങൾക്കും നടക്കുവല്ലേ
ശരീരമധികം ഒന്നുംപണിഎടുക്കുന്നില്ലല്ലോ അതാണ്ഒന്നാ അതേയ്ക്കാരം എല്ലാരും പോകുന്നത് നമ്മഒരു ജോയിന്റ് പ്പോ വേദാന തൊടങ്ങെണന്നൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞ വേദനതൊടങ്ങുൻന്നത് വ്യക്ത ശരീരഒന്ന്അനങ്ങണില്ല ഈഇരിപ്പല്ലെ ല്ലെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിന്നുള്ളപണിയാലുംകയ്യൊക്കെ ഈ കറിയിട്ട് ഇളക്കലല്ലാതെ വേറെതില്ല
ഇല്ല ഒന്നിനുംവ്യായാമം ഇല്ലല്ലോ കൈക്കുംകാലിനുംഒന്നും എക്സസൈസൊന്നും നമ്മള്ചെയ്യുന്നില്ല
ഉം ശെരിഞാൻവിളിക്ക്യം എന്നെര് വിളിക്കുന്നുണ്ട്
ആഹശെരിയടാശരി ആ